ഹലോ ഓ അതെ
കൊറെ നാളായല്ലോ കണ്ടിട്ട്
ഓഹ് ഞാൻ ഇവിടെക്കെ ഇണ്ടടീ കൊറച്ച് ബിസി
എന്ത് വിസി ഏഹ് എന്താണ് ന്റെ വിസി ണ്ട് ഏ എടി നീ പറയണതേ വിട്ട് വിട്ടിട്ട് കേൾക്കണ
ഇപ്പോഴോ
ഇപ്പ കേക്കണ്ട്
കേക്കണ്ടാ ആഹ് പറ
ആ് എന്താ എന്ത് വിസി
ഒന്നുമല്ലടി കുറച്ച് നോട്ടട്സും കാര്യങ്ങളൊക്കെ ക്കെയ്താനൊക്കിണ്ടെന്നു അങ്ങനെ കുറച്ച് ബിസി ആയി പോയി
ചെയ്തോണ്ടിരിക്കയ
ഏ
പി ജിന്നാ വിളിക്ക പി ജി ജി
ആ ആ വർക്ക് ചെയ്യുന്നുണ്ട് പി ജിണ്ട്
ഞാന് അത് കഴിഞ്ഞ പിന്നെ പഠിക്കാനന്ന് പറ പോയില്ല വറക്കിയത് വറക്കേന്നണ്ടപ്പോ ആഏ പിന്നെ ഏ വർക്ക് ചെയ്തിട്ടപ്പ ചെറിയ പി ജിയിലെ ഞാന അങ്ങനെ എന്താ പക്ഷെ എനിക്ക് പിന്നെരു പഠിക്കൻ ഒരു മൂഡില്ല ഒരാടി പത്ര നാൾ പഠിച്ചത് അപ്പൊ ഞാൻ വിളിച്ചത് പഠി ഇനി പഠിക്കന്നും വേണ്ട ഉം
ആഹ
എങ്ങനെണ്ട് ഏ എല്ലാ ദിവസം ഇതുണ്ട് പിന്നെപ്പോ ഞാന് ക്ക് എന്താ തീരെ വയ്യ അപ്പൊ ഞാനൊന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു
എന്തറ്റി
പിന്നെ എടക്ക് നൈറ്റ്‌ ഡ്യൂട്ടി ഉണ്ടാവും ഇതിലേറെ നല്ലത് ഇതി നമ്മളെ പണി എന്തായാലും വല്ലാത്ത പണില്ലേ നിന്ന് നിന്ന് നിന്നുള്ള പണില്ലേ
ആഹ
എത്ര പേഷ്യൻസാന്നാറിയോ വരണത് അപ്പോ
അപ്പൊ നെറയെ പേശന്റ ൻസ് ഉണ്ട്
ഇന്റെ പണി അങ്ങനത്തെ പണിയന്നുകൊണ്ട് പിന്നെ നമ്മളെ, അടക്ക് നമ്മളെ എടുത്തിട്ട് ഫാർമസിൽ കൊണ്ടയിട്ടു എടക്ക് ഫാർമസിയിലആവും ഷിഫ്റ്റ്‌ അപ്പോ നൈറ്റ്‌ ഡ്യൂട്ടി ഇപ്പൊ ഇപ്പൊ ഞാ ഇന്ന് ഇൻക് രണ്ട മൂന്ന ദിവസട്ട്പ്പഡ്യട്ടി ആയിരുന്നു
ഏ
അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോന്ന് വെച്ചഞ്ഞാല് സാമ്പത്തികമായിട്ട് നമ്മുക്ക് കുറച്ച് ബുദ്ധിമുട്ട ആത് ഇണ്ട് ഇപ്പൊ
ആ ക്ഷീണ ഉണ്ടോന്നപ്പ അയിന്റെ
ഉം എന്താടി
നൈറ്റ് ഡ്യൂട്ടിക്ക് പോണ കാരണം ക്ഷീണംണ്ടആകുന്നു
ഉം ക്ഷീണണ്ട് പിന്നെ അമ്മള് സാമ്പത്തികമായിട്ട് നമുക്ക് പൈസ കുറച്ച് കുറവാ അപ്പോ ഞാന് ഇന്ന് സി എം കയിഞ്ഞ് നൈറ്റ്‌ ഡ്യൂട്ടി പോകുമ്പോ ഞാൻ പകല് വേറെ പണി പോകും പാർട്ട് ടൈം ആയിട്ട് ഉം കുഞ്ഞു കുഞ്ഞഞ് പണിക്കൊക്കെ പോവും ഈ ഷോപ്പേൾ നിക്കാനൊക്കെ ഞാൻ പോവും
ആഹ ശരി
അല്ലാണ്ട് ഇപ്പ എനിക്ക് മെഡിക്കലിന്റെ സർട്ടിഫിക്കറ്റ് വച്ട്ട് ആ പണിന്നെ ചെയ്യാൻ പറ്റുള്ള അല്ലാണ്ട് ഞാൻ വേറെ പഠിച്ചിട്ടൊന്നുല്ലല്ലോ ഇപ്പൊ എക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വല്ല കോഴ്സ് പഠിക്കയാണെങ്ക എനിക്ക് എക്കൗണ്ടായിട്ട്ല്ല ജോ ബിലടിക്കാൻ ഞാൻ പോയ് ഇന്തപ്പോ ഞാന അതൊന്നും പഠിച്ചിട്ടില്ല എനിക്കാണെങ്ക ഇന്നോടൊന്നും വലിയ താല്പര്യല്ല
ആഹ്
അപ്പൊ അതന്നെ ബിസിനസ് ചെയ്യണംന്നുണ്ട് അപ്പൊ ഓ ഞാനിപ്പോ ഏഹ് ഇന്ന്പ്പൊ ഇര്ന്ന്പ്പോ ആലോചിച്ചതാണ് ഇന്റെ ബോഡി ഇപ്പൊ നല്ല വീക്കാ ഈ പണീന്ന് പറഞ്ഞാൽ ഞാനത്ര ആഗ്രഹിച്ചെടുത്ത കോഴ്സാ മഡിക്കൽ കോഴസ്ടുക്കന്നാഗ്രഹിച്ചപ്പം ആ അപ്പൊ ഞനെന്താ ചെയ്യണെവെച്ചാ ബിസിനസ്സ് വേണം പക്ഷെ ഫുള്ളായിട്ട് ഞാൻ ചെയ്യില്ല ഞാൻ പറഞ്ഞില്ലേ ഈ കോഴ്സ് ഞാനെടുത്ത അത്ര ആഗ്രഹിച്ചില്ല അപ്പൊ ഇന്റെ പേരിലൊരു ബിസിനസ് തുടങ്ങി അത് മെയിനായിട്ട് ഞാൻ ചെയ്തിട്ട് പിന്നെ അത് നോക്കാന് നമ്മളെ ഫാമിലിയിലന്നെ വിശ്വാസള്ള ഫാമിലിയുള്ള ആൾക്കാരരെ മാത്രെ എടുക്കുള്ളൂ വേറെ ആരെ എട്ക്കണില്ല അപ്പോ
ഉം
നിനക്ക് പണ്ട് ബിസിനസ്സൊക്കെ ഉണ്ടായിന്നല്ലോ? ഞാ നിങ്ങ നിങ്ങളതിനെപ്പറ്റി ചോദിക്കാഞ്ഞിട്ട ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നൈറ്റ്ഡ്യുട്ടിക്കോയാരണം നല്ല ശീണാ പകലും പണിക്ക് പോവാ രാത്രീം പണി പോവാ ഒറങ്ങാനും പറ്റണില്ലാ ഉം അപ്പൊ ഇന്ന് ഡ ആയിര്ന്നാപ്പിന്നെ ഞാനിന്ന് ഫുള് ആക്കാൻ പറ്റന്നാ ഹാഫ് ഡേ എടുത്തിട്ട് പിന്നെ കൊറെ നേരം ഇരുന്നു ഒറങ്ങിയ അപ്പൊ എനിക്ക് പറ്റാണ്ടായപ്പ ഞാങ്ങനെ ആലോയ്ക്കാര്ന്ന് പ്പൊ ശെയ്യാ
ആഹ് എന്നിട്ടിപ്പ എന്താണ് പ്ലാൻ എന്തേലും ഉണ്ടോ കയില്
പ്ലാനൊന്നുല്ല അതാ ഞാൻ നിന്നെ വിളിച്ചത് നിന്റെ ഐടിയില് നിന്റെ കയ്യില് വല്ല പ്ലാൻണ്ടോ ഇന്റെ ബിസിനസ് തുടങ്ങാ പെറ്റിന്റെ ബിസിനസ്സ് തുടങ്ങ പറഞ്ഞാ വല്ല പച്ചക്കറിക്കട അങ്ങനെ എന്തെങ്കിലും തൊടങ്ങണോ ബാക്കറി തൊടങ്ങണോ? കഫേ തൊടങ്ങണോ എന്തായാലും എന്ത് പണി ചെയ്യാനും ഞാൻ ഓ ക്കെയാണ് എന്ത്‌ ബിസ്നസെയ്യാനും ഞാൻ ഓക്കെയാണ് പ്രശ് ക്ഷെ ഇപ്പത്തെ കാലത്ത് ഏറ്റവും നിനക്ക് അതിനെ കുറിച്ച് അറിയാലോ അപ്പൊ ഇപ്പത്തെ കാലത്ത് നമുക്ക് ലാഭള്ളത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മെളെ കയ്യിൽ അത്ര പൈസല്ല ഞാൻ പറഞ്ഞില്ലി ഫിനാൻഷ്യൽ എത്ര ഓക്കെ അല്ല ഇ ഇപ്പോഴത്തെ ഒരു ഫാമിലി സിറ്റുവേഷനില് ഞാൻ ഫിനാൻഷ്യലി തീരെ ഓക്കെ അല്ല ഇപ്പൊ ഇന്റെ കാര്യങ്ങളും ഇന്റെ കല്യാണം കാര്യം നോക്കണം അനിയത്തിമാര് പഠിക്കണ് അവരെ കാര്യങ്ങളപ്പ എല്ലാ കുടുംബം നോക്കണത് ഞാനൊന്നുംല്ല ഉം പക്ഷെ എനിക്കൊരാഗ്രഹംണ്ട് എന്റേതായിട്ട് കൊറ ച്ച് പൈസ എനിക്ക് വീട്ടുകാർക്ക് കൊടുക്കണം ഇപ്പൊ ജോലിക്ക് പോകുമ്പോള്ള സാലറിം കാര്യങ്ങളിലും. കൊറച്ചന്താ അസ് ചെലവിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൈസ ഞാ വീട്ടില കൊടുക്കണെ കാരണം നമ്മള് ഇത്ര നാള് പഠിപ്പി പഠിപ്പിച്ചിണ്ടാക്കിയത് അവരല്ലെ അപ്പൊ അവര്ക്ക് നമ്മളെന്തെങ്കിലുംക്കെ ചെയ്യണ്ടേ
ഉം
തന്നെ ഈ പറഞ്ഞ പാർട്ടയിമായിട്ട് പോണം ആ ആ പൈസയും ഞാൻ വീട്ടില് കൊടുക്കണ്ട് വീട്ടേക്ക് പോകുമ്പോ ഞാൻ സാധനങ്ങൾ വാങ്ങിച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വീട്ട്ത്തെ വീട്ട്ത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്റടുത് നട എന്ത്ണ്ട് പിന്നെ ഞാന് ബാങ്കിലൊരു കൂറി ചേർന്നിട്ടുണ്ട്
ഓ അതൊക്കെ നല്ലതാണ്
ആ കുറി താ കുറീല് ഇപ്പൊ കുറച്ച് പൈസണ്ട് ഉം ബിസിനസ്സ് ചെയ്യാൻ വേറെ ലോൺ എടുക്കണില്ല ആ പൈസ കുറിയത്തെ പൈസ വച്ചിട്ട് ചെയ്യാൻ വെച്ചിട്ട അപ്പൊ എൻക്ക് ഞാൻ പറഞ്ഞില്ലെ സാമ്പത്തികായിട്ട് ബുദ്ധിമുട്ടുള്ള കാരണം
കേക്കാൻ വയ്യാടീ ഒന്നും ഹലോ
ഇപ്പ കേക്ക്‌ന്നാ കേ എന്ന ആ ഫാമിലി സാമ്പത്തികായിട്ട് ബുദ്ധിമുട്ടുള്ള കാരണം എനിക്ക് വേണ്ട ബിസിനസ്സ് പറഞ്ഞാ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ ലാഭണ്ടാക്ക
ഓ കൊറേ ലാഭള്ളേല്ലെ ആ
വെർതെ ഇര്ന്ന്ട്ട് ചെയ്യാൻ ഒരു പണി ഇൻക്ക് വാണ്ട ഞാ പണിടുക്കും ഹാർഡ് വർക്ക്യ്തിട്ടുള്ള പണി ന്നെ മതി പക്ഷെ ഇൻവെസ്റ്റ്യ്യാൻ ൻ്റയ്യിൽ പൈസല്ല കുറിന്റെ കോറച്ച് പൈസള്ളൂ പ്പോ അന്റയില് വല്ല ഐഡിയ ണ്ടെങ്കി ഒന്ന് പറഞ്ഞരാൻ വേണ്ടീട്ട്
ഞാൻ ഇപ്പൊ പറയാണെങ്കിഏഹ് മാമന്റെ വീട്ടില് പ്പോ മാമന്റെ വീട്ടില് ഇപ്പൊ ഞാൻ പറഞ്ഞ്ല്ലേ പണ്ട് ആദ്യ നായന്റെീം ഇതിൻ്റീം പേറ്റ് ബിസ് നസ്സ് ണ്ടായിന്നുന്ന് ആഹ് ഇപ്പൊ അച്ഛാചനും ആഹ് അപ്പ അച്ചാച്ചനും അമ്മാമയ്ക്കും വയ്യ ഇപ്പൊ ഞങ്ങളും കോറച്ച് ബിസ്സി ആയ കാരണം അവരെ കാര്യങ്ങള് നോക്കാത്ത കാരണം കൊട്ക്കാനൊരു പ്ലാന് ണ്ട് അപ്പോ നിനക്ക് താൽ - പര്യാ ണ്ടെങ്കി നീ അത് ഏറ്റെടുത്ത് നോക്ക്യേക്ക് അതകുമ്പോ പ്പൊ അത്ര വല്യ പണില്ല ഇപ്പൊ ഒരു ഇപ്പൊ ഹീറ്റ് ആയി കയ്ഞ്ഞാപ്പോ ക്രോസും കാര്യം കയ്ഞ്ഞാ ഒരു രണ്ട് മൂന്ന് മാസം കയ്ഞ്ഞ-
കുട്ട്യാളും കാര്യങ്ങളൊക്കെ ആവും പിന്നെ ആ കുട്ട്യാളേ ഒര് രണ്ട് മൂന്ന് ആ
ഓക്കെ ആണോ
ആഹ് നോക്കാ നീ ഓക്കേ ആണെങ്കി നമുക്കത് വീണ്ടും സ്റ്റാർട്ട് ആക്കാം
സ എനിക്ക് ഈ പട്ടികളെ പറ്റിയിട്ടും പൂച്ചേനെ പറ്റിയിട്ടൊന്നും വല്- വല്ലാണ്ട് അറില പൂച്ചനാറ്റി എനിക്ക് പിന്നെം അറിയ പക്ഷെ പട്ടീനെ പറ്റിയൊന്നും എനിക്കറിയില്ല പ്പൊ അവെടെ എങ്ങനെ പട്ടി പൂച്ച പിന്നെ എന്താള്ളേ
ആ പട്ടിം പൂച്ചിം മീന്റെ കാര്യങ്ങളോ അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ ഇതാണ് നോക്കണേ
ഉം അവടെ അവര് വീട്ടിലാണോ ഷോപ്പാണോ
ഞങ്ങൾ വീട്ടിലന്നെ അവിടെ ഒരു ഒരു ഏരിയ ഫുള്ള അതിനെ പറ്റി
അപ്പൊ പാർട്ട്ണർ ആവാ നീ റെഡി ആണെങ്കി നമ്ക്കോരു ഷോപ്പ് തോടങ്ങാ
ഓ ഞങ്ങളിപ്പോ ഷോപ്പായിറ്റ് നമ്മളിപ്പോ അവിടെ തന്നെ അല്ലാത്തിനുള്ള സ സെറ്റപ്പും ചെയ്തിട്ട് ണ്ട് അപ്പ നമുക്ക് ആവശ്യള്ള ആൾക്കാര് കോൺടാക്ട് ചെയ്യും കാര്യങ്ങളാകുമ്പോ അവർക്ക്
നിങ്ങക്ക് അപ്പൊ അങ്ങനെരു ടി - പയിട്ടുള്ള കണക്ഷൻ ണ്ട് അവളെ അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ തന്നെ തോടങ്ങണതായിരിക്കും നല്ലേ ഒന്നെങ്കി അവടെ സ്ഥലംണ്ടെങ്കി ഞാൻവിടെ ഷോപ്പ്ടോങ്ങാ അല്ലേയ് പിന്നെ നിങ്ങൾടെ ആ വീടും പറമ്പും വീടും പറമ്പല്ല പറബോക്കെ ഞങ്ങക്ക് തരണ്ടരും നമ്മക്ക് നമ്മഎടുക്കണ്ടരും
ആഹ് ഇപ്പോ ഞങ്ങള് ഇപ്പൊ പാട്ട്നറാണെങ്കിൽ ഞങ്ങക്ക് ഇപ്പോ ഇവിടെ ആവശ്യംന്ന് വച്ച അഹ് നോക്കികോണ്ടു പോകാനൻ ഒരാള എനിക്ക് രാവിലെ എനിക്ക് ഞാൻ ഫ്രീയല്ല നൈറ്റ് ആവ്മ്പോയ്ക്ക് ഞാനെത്തും അപ്പൊ നൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഇൻക്കി കോയപ്പല്ല പക്ഷെ അപ്പോനിക്ക് ഈ ഡയലിൻക്കി പറ്റില്ല
ഡേൽ ഞാൻ നോക്കാ പിന്നെ എനിക്കറിയണ ഒരാള് നമുക്ക് എന്റെ ഫാമിലിള്ള ആളന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളേന്നെ ആള ഞാൻ നിർത്ത എനിക്ക് ഞാനിപ്പോ ഡ്യൂട്ടി ഇല്ലാത്ത നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസം ആണെങ്കില് നമുക്ക് ഷിഫ്റ്റ് മാറ്റികൊടുക്കാനൊക്കെ പറ്റൂട്ടൊ അപ്പൊ നമു തീരെ പറ്റണില്ല നമുക്ക് നൈറ്റ് ഡ്യൂട്ടി കാണല്ലേ ഡേ ഡേ ഡ്യൂട്ടി വേണോന്നുണ്ടെങ്കി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ നൈറ്റ് ഡ്യൂട്ടി കൊടുക്കാം എന്നിട്ട് ഡേന്നെ അവിടെ വന്ന് നിക്കാം കൊറച്ചൊന്ന് ബിസിനസ്‌ ഒന്ന് സെ ഇതായി വളർന്ന് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഏഹ് വേറെ പുറത്തൂന്ന് ആളെ വെക്കാൻ നമ്മളയിൽ അത്രയും ബഡ്ജറ്റ് ഒക്കെ റെഡി പുറത്തൂന്നല്ല നമ്മളെ അറിവിലന്നെയുള്ള ഒരാളെ വെച്ച് കഴിഞ്ഞാല് പ്രശ്നമില്ലല്ലോ
ഒരു അഞ്ചു മാസൊക്കെ ഒരു കഷ്ടപ്പാടുണ്ടാവും അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് ആഹ് കുട്ടികളുക്ക് കൊടുത്ത് കഴിഞ്ഞാ നല്ലൊരു എമൗണ്ട് കയ്യിലിരിക്കും
ഉം കഷ്ടപ്പെടാൻ ഞാൻ റെഡിയാണ് അപ്പൊ മാമന്റെ അവിടുന്ന് ഇങ്ങനെ ചെറിയ പൈസക്ക് ആണ് പൈസൊക്കെ നല്ല നല്ല റേറ്റുണ്ടാവും
ഞാനൊന്ന് അവിടെ ചോദിച്ചും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ പറയാം
പാർട്ണർ ആവണെങ്കിൽ കൊഴപ്പില്ലാരുന്നു നൈറ്റ്‌ എന്തേലും നിക്കണെങ്കില് ആഹ് ഡേ ഞാന് നിക്കാ പിന്നെ ഞാൻ മാത്രല്ല നമുക്ക് രണ്ട് ആൾക്കാരൊക്കെ വെച്ച്
ആഹ്
പിന്നെ എല്ലാ പട്ടീനേ കുളിപ്പിക്കണം ഫുഡുകൊടുക്കണം എല്ലാ കാര്യങ്ങളും
ആഹ് ഫുഡും കാര്യങ്ങളും അതൊക്കെ വരും
അപ്പൊ അതൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്ക് കിട്ടണ പോലെ ഉള്ള പണികളൊക്കെ ഞാൻ ചെയ്യാ പിന്നെ വേണെങ്കി നമുക്ക് കുറച്ചൂടി പൈസ തുടങ്ങ ഇപ്പൊ ഇവിടെ അവര് ഒരു പറമ്പില് ഫാമ് പോലെ ഫാമിലല്ലെ സെറ്റപ്പ് ചെയ്തേക്കണേ നമുക്ക് അത് മാറ്റീട്ട് നമുക്കൊരു ഷോപ്പ് തുടങ്ങി മീനൊക്കെ വെക്കാന് മീന് നമുക്ക് അഡീഷണൽ ആയിട്ട്
ഞങ്ങളിപ്പൊ ചെയ്യുന്നത് ഷോപ്പിലോട്ട് കൊടുക്കൽ പരിപാടി ഉ ണ്ട് മീനും കാര്യങ്ങളും ഒക്കെ
ആഹ് നമുക്കാണേ അവടെ ഷോപ്പ് തുടങ്ങാം ആഹ് ആഹ് ഭാഗത്തന്നെ കാരണം നിനക്ക് അവിടെ കണക്ഷൻ ഉള്ളത് അവിടല്ലേ അപ്പൊ ഇപ്പോ നിങ്ങക്ക് ഡെയിലി അല്ലെങ്കിൽ ഡെയിലി അല്ല എപ്പോഴും വാങ്ങിക്കുന്ന കസ്റ്റമേഴസ് ഉണ്ടാവല്ലോ
അത് പൂച്ചേനേം പട്ടീനേം കാര്യങ്ങളാണ്
മീന് നമുക്ക് കൊണ്ടരാം മീനെ കൊണ്ടുവന്നിട്ട് അത് നന്നായിട്ട് ഇതാക്കിട്ട് നമുക്ക് ലവ് ബേഡ്സ് കൊണ്ടരാം
പിന്നെ ഇപ്പൊ ഞങ്ങളിപ്പൊ എന്ന് വെച്ചാൽ മുന്നോട്ട് കൊണ്ടുപോണേന്ന് വെച്ചാ അമ്മായുംചാച്ചായ്ക്കും വയ്യാ ത്ത കാരണം ഞങ്ങൾക്കറിയുന്ന ആൾക്കാരെടു കുട്ടികളെ എടുത്തിട്ട് ഞങ്ങള് മറിച്ച് കൊടുക്കലാണ് ഇപ്പൊ ചെയ്യണെ
ഉം
ആഹ് അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അമ്മാക്ക്ചാച്ചാക്ക് നോക്കാൻ വയ്യാ ത്ത കാരണം കുട്ടികളായി കഴിഞ്ഞാ കുറച്ച് നോക്കണല്ലോ അവർക്ക് പാല് കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ നോ
ആഹ് നമ്മള് നന്നായി നോക്കണണ്ട് അല്ലെ പിന്നെ അവര് ചത്തു പോകും
അപ്പൊ പിന്നെ ഇപ്പൊ ഞങ്ങള് അറിയുന്ന ആൾക്കാരടു ത്തുന്ന് കുട്ടികളെ എടുത്തിട്ട് ഞങ്ങൾ മറിച്ച് കൊടു ക്കലാണ് ഇപ്പ ചെയ്യ്
എന്ത അമ്മളെ ബിസിനസ്സ് എന്താ ഇപ്പഴന്നെ ആണോ അതോ ഒ കൊറച്ച് നാളയിഞ്ഞിട്ടാണൊ എന്താ ഇപ്പ അന്റെ പ്ലാൻ എന്താ എനിക്ക് പൈസക്ക് അത്യാവശ്യള്ളത് ഇപ്പഴാണ്. പക്ഷെ ഇൻവെസ്റ്റെയ്യാൻ എന്റെല് പൈസണ്ട്.
ആഹ് ഇണ്ടെങ്കി നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പൊ കുട്ടിയോളെ എടുത്തിട്ട് മറിച്ച് കൊട്ത്തിട്ട് അങ്ങനെ നമുക്ക് സ്റ്റാർട്ടായോക്കാം.
അവന്റെ മാമൻ്റോട്ന്ന് ഫുള്ളായിട്ട് ഈ ബിസിനസ് നമ്മളെ കയ്യിലെത്ത്ണ്ട്.
ആഹ് അത്പ്പോ സംസാരിച്ച് നമ്ക്ക് ശരിയാക്കാം. നമ്ക്ക്പ്പോ
നീ എന്നാലേ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ വിളിക്ക്ട്ടൊ മ് ഇന്നെന്നെ വിളിക്കണം ട്ടാ നാളെ ഞാൻ ഡ്യൂട്ടിക്ക് പോവും. ശരി ആഹ് വിളിക്ക് ശരി ആഹ്.